കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കാത് ചെലേ സമയത്തൊരു
എക്കോ ഇന്ന ഇന്നലെ തൊട്ട് തൊടങ്ങിയതാണ് എക്കോ
ഉം അത് ഈ മഴക്കാ മ്മ് മഴ
മായന്റെ മാത്രം ഇനി ഫോണിൻ്റെ വല്ല പ്രശ്നം ആയോ
ഉം എനിക്ക് തോന്നുന്നു മഴക്കാറ് ഇങ്ങനെ മൂടി നിക്കുമ്പോ റേഞ്ച് ഇഷ്യൂ വരുമല്ലോ
ഉം
ഉം അതോണ്ടാവും
പക്ഷെ ആഹ് മറ്റെ അന്നത്തെ ജീസ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഇതുവരെയും വന്നട്ടില്ല
എന്ത്
എന്റെ ജി എസ് റ്റി ഞാൻ പറഞ്ഞേ ഇൻവെസ്റ്റ്ന്റെ ഭാഗേ പ്പൈസ പോയന്ന് പറഞ്ഞില്ലേ പക്ഷേ അത് പോ കുറേ നാള് ഓടിയോണ്ട് നമ്മള് അങ്ങ് വിശ്വസിച്ച് പോകുവല്ലേ സത്യ
ആഹ് അതാണ് അതാണ്ള്ള പറ്റുന്ന ഒരു അത്‌ ഇതെയ് അതിപ്പോ നമുക്ക് ഇത്രയും കിട്ട്ണ്ടല്ലോ അപ്പൊ നാളിം അപ്പൊ ഇത് കഴിഞ്ഞ കൊല്ലം നമ്മള് ഇതുണ്ടല്ലോ എന്താ പറയാ മഹാനവമി വിജയദശമി അങ്ങനെ ഒരു മൂന്നാല് ദിവസൊക്കെ അടുപ്പിച്ച് കണ്ടിന്യൂസ് ഹോളിഡെയ്സ് വരുന്നുണ്ടല്ലോ അതിൻ്റെ താര് തലേന്ന് വരെ പേയ്മെന്റ് കിട്ടി ഉം അതിന്റെ തലേന്ന് വരെ പേയ്മെന്റ് നമ്മളെ അക്കൗണ്ടില് ക്രെഡിറ്റായി പിന്നെ അപ്പൊ എന്താ ഇത് നമ്മക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് കുറച്ചും കൂടിയിട്ടാ നമ്മുക്ക് വീണ്ടും കിട്ടും ആഹ് അങ്ങനെ നമ്മള് ആഹ് ആ നമ്മലയിലാണ്ട് ഏ തറായിട്ടങ്ങട് വിശ്വസിച്ചു പോയി അന്നിട്ട് ഈ അവര്പറയും പേയ്മെന്റിന്റെ ഇത്പറഞ്ഞപ്പോ ഇത്തറിം ഹോൾഡേയ്സല്ലേ അതോണ്ടാണ് കിട്ടാത്തെന്ന്പർഞ്ഞ്. അയ്നേഷം പിന്നെഅവരെമൂ തുമ്പും വാലുംല്ലാതായി പോയിഅയ്ലെത്രേ രണ്ട്ലക്ഷ രണ്ട്ലക്ഷത്തോളം വിട്രോകിട്ടാണ്ടായ്ന്നു ഉം എന്തെയ്യാനാ പോവാള്ളത്പോയി.
ഞാനും അത് തന്നെ ഞാനും എന്റെ കൂട്ട്കാരിയും ന്റെ പൊന്നേ അവക്കും അമ്മക്കെങ്ങും പറയാനുംപറ്റില്ലല്ലോ തെറി വിളിക്കും പിന്നെ അത് നമ്മൾ തന്നെ കുടുംബ
അയ്ത് അന്ന് ആഹ് ഞാന് ഹസ്ബെന്റിന്റെ എട്ത്ത്ന്ന് ഒര് ഇരുപത്തിയഞ്ച് രൂപഅന്ന് ഇതിന് വേണ്ടിട്ട് മർച്ചീന്ന് എന്തോഭാഗ്യത്തിന് ഒര് അഞ്ചോ ആറോ രൂപഒഴികെ ഞാൻ ബാക്കിയൊക്കെ എന്തോകൊടുത്ത്കയ്ഞ്ഞു. മൂപ്പര്ക്കെന്നേ തിര്ച്ച്കൊട്ക്കാൻ ഇൻക്ക്പറ്റി. ഇപ്പൊ അട്ത്ത ദിവസം ഇന്നോടറിയാണ് ഇയ്യന്ന് വാങ്ങിയ അന്നത്തെ ആപൈസ എനിക്ക് അത്രനി തെരാന്ണ്ടായിന്നീലേ ഞാൻപർഞ്ഞെ അങ്ങനെയൊക്കെ എത്രപൈസന്നർഞ് വിഷയംമാറ്റിവിട്ട്
അന്ന്യ്യ് അത്ര പൈസ കൊണ്ടോയികളഞ്ഞീലെ ഞാൻ പർഞ്ഞ് ഇന്നാലും അമ്മക്കയ്ലാ പൊറം വേറെകിട്ടീലേ? അങ്ങനേണ് ഇങ്ങനേണ്ന്ന് പറഞ്ഞാണ്ട് വേറെസോപ്പിട്ട് ഞാൻ പൈസനെപറ്റി എന്തെങ്കിലും നമ്മള് കൂടുതലെന്തെങ്കി ങ്കിലൊരുആവശ്യോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുംഒര് കാര്യം പറയുമ്പോ അന്നത്തെ ആകാര്യം ഇട്ത്ത്ടും ഞാൻ പറഞ്ഞു അതങ്ങനെയല്ല ഇങ്ങനെ ടിലെർഞ്ഞ് സോപ്പ്ട്ട് വിഷയമാറ്റും അതേപൊ നടക്കൊള്ളു. അല്ലപിന്നെപ്പോ അന്നത്തെ അങ്ങൻ പർഞ്ഞ് ഇര്ന്ന്ട്ട് ഇനിയിപ്പൊകാര്യല്ലല്ലോ. സംഭവിക്ക്ച്ച് പോവാന്ള്ളത് സം പോവാള്ളത് പോവല്ലോ അങ്ങനെ ഏതായാലും പിന്നെ ഹ അങ്ങനെപിന്നെ അധികം പിടിവാശി കാണിക്കുന്ന ഒരാളല്ല അതോണ്ട്. മറ്റെത് അത് വെച്ച്കാണ്ട് നമ്മളെജീവിതം കൊളാക്കുന്ന അങ്ങനെയൊക്കെള്ള ആൾ ക്കാരാണെങ്കിലല്ലേ അമുക്ക്പേടി അതെന്നെ ടോർച്ചറിയ്യ്ന്നെ ഇത്പിന്നെ അത്രത് ല്ല്യാ ആഹ് പിന്നെ അന്നങ്ങനെ ഇന്നാലും അന്നെത്തെ ആ അഹ് ഇന്നോട് ഇപ്പൊഹ് ന്നകഴിഞ്ഞ ആഴ്ച ഇന്നോട് ചോയ്ക്ക അന്നീഈ ഇരുപത്തയ്യായിരംരൂപ വാങ്ങീട്ട് ഇൻക്ക് തന്നീലല്ലോ? ന്നട്ട പിന്നെ ഇങ്ങനെ കണക്കൂട്ടിആ അത്ര എത്ര പൈയ്നാലോ പയ്നഞ്ചോ ഇയ്യ് തന്നുലെ അങ്ങനെയങ് ഞാൻ പർഞ്ഞു ആഹ് പിന്നെ വേറാരുഅല്ല ഞാനല്ലേ അങ്ങനെയൊക്കെ പറഞ്സോപ്പ്ട്ട്
അല്ലാതെ പിന്നെ മാർഗണ്ടോ അല്ല ഞാൻപ്പോ ഇനി ബാക്കിയാ പൈസ ഞാൻതെരാന്ന് ഇൻ ഇൻക്ക്പ്പോ പറയാൻ പറ്റോ റ്റോ അങ്ങൻ ആഹ് അല്ല പത്തോനൂറൊക്കെ ആണെന്ന്ണ്ടെങ്കി പിന്നെ പോട്ടേന്ന് വെക്കും അവര് ഇത്പോ പീ ഈപറഞ്ഞാതിരി അഞ്ച് രൂപന്റൊക്കെ മേലെഇണ്ടാക്കുമ്പോ അവര് അധ്വാനിവാച്ച് ഇണ്ടാക്കുന്ന പൈസ അമ്മള് വെറുതെഇങ്ങനെ കൊണ്ടോയി കളയുമ്പോ അവർക്ക് ടെൻഷൻ ഇണ്ടാവൂലേ നമ്മൾ വേണങ്കിലും ഇത്കിട്ടുംന്ന് കരുതിക്കാണ്ടല്ലേ ഇങ്ങൻത്തെ അബദ്ധത് ഞാൻ ന്ന്ട്ട് അപ്പപറയും ഇന്റെ പൊന്നേ ഇനി എന്റെ ജീവിതത്തില് അങ്ങൻത്തെ പരിപാടി ഇല്ല്യാന്ന് പറഞ്ക്ക്ണ് ഇപ്പൊ ആൾക്കിന്നെ വിശ്വാസുണ് അയ്ന്ശേഷം പിന്നെഞാൻ ഇങ്ങൻതെ ഒരിതും ചെയ്തിട്ടുല്ല്യാ.
പിന്നെ
പിന്ന ആ മറ്റേത് ആൾക്ക് എനിക്ക് വല്ലത് തരാൻ തന്നെ പേടിയായിരുന്നു ഈ അതിൽ കൊ ഇടൂലെ ഇതില് കൊണ്ടടൂലെ നോയ്ക്കും. ആ എന്നിട്ട് ഞാൻ ഇപ്പ എന്നിട്ട് ബാല പിന്നെ ബാങ്ക് ബാലൻസ് കാണിച്ചെടുക്കും. ഇന്റെട്ത്ത് തന്നത് ഇതാ ഇന്റെട്ത്ത് കയ്യി ലിണ്ടിട്ടാ ഞാൻ ഇത് പിന്നെ തൊട്ടിട്ടില്ലാട്ടാ അല്ല പിന്നെ നമുക്ക് അവരോട് ഉള്ള വിശ്വാസം തിരിച്ചെടുക്കണല്ലോ അതിന് വേണ്ടിട്ട് ഇപ്പ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലയന്ന് അവർക്ക് മനസ്സിലാവണേ മറ്റേ എന്താന്നാ അവര് ജോലിക്കും പോവും നമ്മള് ഇവിടെ ഇരുന്ന് ഇങ്ങനത്തെന്തെങ്കിലും കാട്ടിക്കൂട്ട ട്ടുണ്ടോന്ന് അവർക്കറിയില്ലല്ലോ. അപ്പ ഞാൻ പറയാ അന്ന് തന്ന പൈസതാ ഫുള്ള് ഇന്റെ കൈയിൽ ഇണ്ടിട്ടാ എന്ന് പറയും വിശ്വാസാണ് ഇനി അബദ്ധത്തിൽ ചാടൂലന്ന് അവർക്ക് ഇപ്പ പൂർണ്ണ വിശ്വാസ ആയെ പിന്നെ എന്താ
മക്കളാ
മക്കള് മോൻ സ്കൂൾ വന്നിട്ടില്ല
ഉം എന്നിട്ടിപ്പ മഴ പെയ്യുണ്ടോ
ഇപ്പോ മഴ പെയ്ത് ഇന്ന് ഭയങ്കര മഴ ആയിരുന്നു. ഉം ചാറ്റൽ മഴ
കാറ്റുണ്ടോ
ആ
ആ എ ആ പിന്നെ ഇടുക്കി ഒക്കെ ഭാഗത്തക്കൊക്കെ കാറ്റ് പെയ്തിട്ടൊക്കെ വീടിന് മരം വീണ് എന്നൊക്കെങ്ങന ന്യൂസിൽ കണ്ടിന്
ഉം ഭയങ്കര പ്രശ്നമാണ് അല്ലെങ്കി ഇടുക്കിയിലോട്ട്
ആ അത് പിന്നെ ഫുള്ള് ഈ ഫോറസ്റ്റ് ഏരിയയല്ലേ
ഉം
അതാണ്. നിങ്ങളവിടെയൊക്കെ മരങ്ങളുണ്ടോ
ഉം മാ അത്യാവശ്യം നമുക്ക് തണലുണ്ട്
ഉം അങ്ങനെ മരം വീണ് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലോ
പിന്നെ.
ഉമ് വലുതാണ് ഞങ്ങള് വീടിന്റെ ഈ അടുത്ത പറമ്പില്. ഈ പറഞ്ഞ മാതിരി തന്നെ ഇങ്ങനെ മരങ്ങള് കുറെ ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഏതായാലും അയാളോട് എല്ലാ പ്രാവശ്യം പറയും മരം വെട്ടാന്. ഇതുവരെ വെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ വർഷം എന്താ. ഭാഗ്യത്തിന് മഴ തുടങ്ങുന്നതിന് മുന്നേ. ഈ സൈഡിക്കുള്ളെ റോഡ് സൈഡിക്ക ഉള്ളതും ഈ ഞങ്ങളുടെ സൈഡിക്കള്ള തൊക്കെ. മുറിച്ചു മാറ്റി. അതു കൊണ്ട് പിന്നെ സമാധാനം.
ഇവിടെ പിന്നെ മുറിച്ച് മാറ്റത്തില്ല. പക്ഷെ ഇങ്ങോട്ട് നമുക്ക് നമ്മളവിടെ താളം വിടുകയും ചെയ്യും. അവര് പക്ഷേ അവരോട് അങ്ങോട്ട് പറഞ്ഞ അവര് കേക്കത്തുല്ല.
ആഹ് ആഹ് ഇയാളോട് എത്ര പറഞ്ഞാലും കേൾക്കൂലായിരുന്നു. എത്ര പറഞ്ഞിട്ടും അയാള് ഒരു എന്നിട്ട് ഞങ്ങള് അറിയു ഈ അവസാനം നമ്മള് പഞ്ചായത്ത് പോയി. പരാതി പറയാ അല്ലെ മാർഗ ഇല്ലല്ലോ ഒക്കെ പറഞ്ഞി നിക്കായിരുന്നു അതാന്നെന്നുണ്ടെങ്ക ഈ വല്ല്യ മരങ്ങൾ എന്നിട്ട് പിന്നെ പിന്നെ ഒരു തേക്കും നല്ല മണ്ണള്ള ഒരു തേക്കും ഉണ്ട് അപ്പൊ ഇതിന്റോക്കെ ഇല വീട് നമുക്ക് മുറ്റ ടി ദിവസം ഉണ്ടാവും എന്നാ അതു കൊണ്ട് ഒരു ഗുണംണ്ടാ അതല്ല പക്ഷെ വേറെ രു കാര്യ മരങ്ങൾ വെട്ടിയപ്പോ ചൂടും കൂടിട്ടാ ആ തണൽ പോയപ്പോ ഇ പ്രാവശ്യം ട്ട് ട്ട് കോർച്ച് ചൂട് കൂടുതല പ ഞങ്ങൾ പറയാ ആ മ
ആ നമ്മളെവിടെ തേ ർക്ക് ശല്യമാണ് പുഴു കയറന്ന് പിന്നെ നമ്മള ഇല വീഴരുന്നു തേക്കിന്റെ
ആഹ് തേക്കിന്റെ തേക്കിന്റെ ഇലൊക്കെ നമുക്ക് പിന്നെ ഇതാക്കാം ഈ ചെറിയ ഇലയള്ള ഒരു മരംണ്ട്
അതാ ഇവരെങ്ങനെയാണ് നല്ല ഫാമിലിയാണ് ഇങ്ങനെ ആര് ചെ ചെയ്യത്തില്ലട്ടോ നമ്മളൊക്കെ അങ്ങനെ ചെയ്യും ഇങ്ങനെ
ആഹ് എന്നിട്ട് ഉമ് അയാള് ആഹ് എന്നിട്ട് ഞങ്ങെന്താട്ടന്നോ കൊറെ ഇപ്പൊ ഈ പറഞ്ഞ മാരി ചൽപ്പോ അയ്ല് പിന്നെ താമസം എന്തോന്നുല്ല തൊണ്ട് പിന്നെ നമുക്ക് വലിയ ഇലൊക്കെ എന്നിട്ട് ഞാനും അങ്ങോട്ടോ ആൽക്കാങ്കല്ല ഏക ദേശം അതിന്റെ അടുത്താണ് അപ്പൊ ഈ ആൽക്കാങ്കല്ലിന്റെ അവിടൊക്കെ വന്ന് എല നിറയോ അപ്പൊ ഇതൊക്കെ എടുത്ത് കഞ്ഞാ അവരെ പറമ്പ്ക്കനെ അങ് എട്ത്ത് ടും
ആഹ്
ഉമ് പിന്നെ ഈ കുഞ് കുഞ്ഞ് ഇല ഉള്ള ഇതുണ്ട് അടിച്ചാലും കിട്ടൂല റ്റ അടിക്കുമ്പോേ ചൂലുമലും കിട്ട ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ട് ഇപ്പ ഏതായാലും ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടി ആ സൈഡിൽ ന്ന് ഇപ്പ ഇനി അങ്ങനെ എലെ ഇ ഇല്ല അടിക്കാന് മറ്റത് ഈ മഴം കൂടി ആകുമ്പോഴേ എല കൂടി വീഴുമ്പോഴേ നമുക്ക് ദിവസം മുറ്റടിക്കാനും പറ്റൂല ല്ലോ പിന്നെന്താ
അവൻ എപ്പോഴും വരുന്നത്
ആഹ് വൈകിട്ട്
ആഹ് അല്ലടി ഇപ്പവരും മോന് ഇപ്പവരും
ട എന്റെ അച്ഛനോട് നാല് മണിയായിരുന്നു അ വന്നണ്ട അവളെ അവടെ ഡാൻസ്
ആഹ് ആഹ്
അപ്പഴത്തേക്ക് നാല് രണ്ട് മണിതൊട്ട് നാല് മണിവരെ
നാല്മണി വരെ അയ്ശെരി ഉം അവടെ അടുത്തന്നെയാണോ ഉം ഉം
ഉം ആഹ് ഇന്നിപ്പം ഇവന് ട്യൂഷനൊണ്ടാരുന്നു
ഉം
ഇനിപ്പ നാളെ ട്യൂഷനൊന്നും ഇല്ലാ നാളവടെ ആര് കല്യാണം അതുകൊണ്ട്
ആഹ് അടുത്തന്നെയാണോ
ഇവടത്തെ
ഉം
തുകൊണ്ട് അവര് ട്യൂഷൻ നാളെവധിയാണ് സാധാരണ വെള്ളിയാഴ്ചയാണ് അവധി അതുകൊണ്ട് വെള്ളിയാഴ്ച ആഹ് ഒണ്ടാരുന്നു
ഉം
പിന്നെ അവർക്ക് ഭക്ഷണൊക്കെ ഒണ്ടാക്കണ്ടേ വൈകിട്ടാതെന് വൈകിട്ടത്തേക്ക് ചായേം കടി
ആഹ് അതിപ്പോ ഈ മറ്റേ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലൊക്കെ മതി ഇപ്പോ അങ്ങനെ ഇന്നേരത്ത്ക്കൊന്നും സ്നേക്ക് ഇതൊന്നും വേണ്ട
ചോറ്ക്കഴിക്കൂലേ
ഏഹ് വന്ന്ട്ട് ചോറ്യ്ക്കൂല ചോറ് കൊണ്ടുപോവ ന്നതേ ഒള്ളു പിന്നെ രാത്രീം ചോറിനോട് വല്ല്യ താല്പര്യല്ല്യ നമ്മള് ദോശേ ചപ്പാത്തി അങ്ങനൊക്കെ എന്തെങ്കിലും ഇണ്ടാക്കാണെന്നുണ്ടെങ്കി അയിനോടാ താല്പര്യം ഉം ഞായറാഴ്ച ദിവസങ്ങൾലൊന്ന് മീന് മീനോട് വല്ല്യ താല്പര്യല്ല്യ ചിക്കനോ ബീഫോ അങ്ങനൊക്കെ ണ്ടങ്കിലാണ് ചോറ് കഴിക്കാന് ഇൻട്രസ്റ്റ് പിന്നെ ആഹ് മീനാണ്ന്ന്ണ്ടെങ്കി അവന് ഇഷ്ടപ്പെട്ട വല്ല മീനൂ ആണെങ്കി മാത്രേ ചോറ് കയ്ക്കുള്ളു മറ്റേജ് സ്കൂളില്ലാത്ത ദിസങ്ങളില് ചോറ് കയിക്കാ ഭയങ്കര മടിയാ ന്തേ ഇട്ടൊട്ത്താലും അഹ് പൗതി യാക്കിയിട്ട്കാണ്ടങ്ങ് പോവും
ഉം മക്കക്കങ്ങനെണ്ടോ ഉം ഇപ്പത്തെ മക്കക്കൊക്കെ നമ്മള് എന്തെങ്കിലുലൊക്കെ ഇണ്ടാക്കിയാലൊന്നും കഴിക്കൂല
പിന്നെന്താ ചായപ്പതന്നെ കുടിക്ക്യോ
ഇപ്പഴന്നും കുടിക്കൂല
ഉം ഉം
ഉം
പിന്ന
പിന്നെന്താന്ന് ഇന്ന് കറി എന്താ വെച്ചേ
കറി മീൻകറീം മെഴുക്കുരട്ടിം കിഴങ്ങൊക്കെ ഒണ്ട്
ഉം എന്താ മീന്
ചെങ്കലവ ഇന്നലത്ത
ആയൊ ആഹ് കിളി
ആഹ് ചെങ്കല മീനന്ന് പറയും ചൊമന്ന മീനാണ് കിളിവരണ്ടിയല്ല വേറേണ് കി